ഹലോ ഹലോ ആഹ് ഹലോ സുഖം തന്നെ അല്ലേ
ആഹ് സുഖാണ്
കൊറെ നാളായല്ലോ വിളിച്ചിട്ട് എന്ത് പറ്റി ആ അതെ കൊറെ നാളായി എന്ത് പറ്റി? കൊറെ നാളായാല്ലോ കാണാഞ്ഞിട്ട്
ആ അതെ സുഖം ഇണ്ടായിരുന്നില്ല. ജലദോഷം ചുമക്കായിട്ടെ ആഹ അതായിരുന്നു
ഇപ്പൊ നാട്ടില എല്ലാർക്കും ജലദോഷവും പനിയും തന്നെയാണ് ആര് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പറയുന്നത് പനിയും ജലദോഷവും അതെ എല്ലാവർക്കും അത് തന്നെയാണ് മക്കളൊക്കെ
ആ ഒരു മോളാണുള്ളത്
ആ എല്ലാവർക്കും സുഖം തന്നെയാണ് ഒരാൾക്ക് വീട്ടിലെ ജലദോഷവും പനിയും വന്നിട്ടുണ്ടെങ്കിൽ വീട്ടില എല്ലാവർക്കും വരുന്നൊരു ആ ബാധിക്കൂ അങ്ങനെ മഴക്കാലം അങ്ങനെയാണല്ലോ മഴക്കാാലം മഴ പൊതുവെ എല്ലാവാരും അങ്ങനെ തന്നെയാണ് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് അൾ എൻ്റെ വീട്ടിലും ഇപ്പോൾ എനക്കും വീട്ടുകാർക്ക എല്ലാവർക്കും പനി വന്നിട്ട് പോയിട്ടേ ഉള്ളൂ
ഉ ഒരാൾക്ക് പിടിച്ചാ ഒരാൾക്ക് പിടിച്ച എല്ലാർക്കും പിടിക്കല്ലേ
ഏഹ് അങ്ങനെ ക്ർമിക രോഗ ആയതുകൊണ്ടാണ് നമ്മള് ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അ അതിന്റെ അണുക്കള് ബാക്കിയുള്ളവരെ തട്ടീട്ട് അങ്ങനെ വരുന്നത് കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാ അതെ ആ ഒരു ബുദ്ധിമുട്ടുക കൊണ്ടാണ് പിന്നെ അത എല്ലാവർക്കും വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ നമ്മക്ക് കുട്ടികൾക്ക് മെയിനായിട്ട് കുട്ടികള് സ്കൂളുകളിൽ പോകല്ലോ
ആഹ സ്കൂളിൽ പോകുമ്പോ കുട്ടികൾക്ക് ഇങ്ങനെ പകരും ഒരാൾക്കുണ്ടായ കുട്ടിക്ക് ഉണ്ടായാ മതിയല്ലോ പിന്നെ അങ്ങെ എല്ലാവർക്കും പകർന്ന് പകർന്ന് അങ്ങനെ പിന്നെ സ്കൂളില് ലീവായി ഒക്കൊയി ഒരു ദിവസം
അൽക്കാലം വരുന്നത് സമയമാണല്ലോ കുട്ടികൾക്ക് സ്കൂള നിന്ന് തുറ തെ അപ്പൊ സ്കൂളിലെ കുട്ടികള അടുത്ത് ഇന്ന് വേറെ കുട്ടികള അടുത്ത്ന്ന് ഇവർ വരും ഇവർക്ക് ഏ ആ അതെ ഓരോരാളടും അങ്ങനെ അങ്ങനെ പക അതെ ഒരു കുട്ടിക്ക് വന്ന കഴിഞ്ഞുണ്ടെങ്കിൽ സ്സിലെ എല്ലാ കുട്ടികൾക്കും വരും ആ ആ ബസ് സ്കൂൾ ബസ്സിലെല്ലാം പോകുന്ന കുട്ടികളാണെങ്കിൽ പിന്നെ പറയും ചെയ എല്ലാർക്കും കൊടുക്കും അതനി മഴക്കാലം തീരുന്നവരെ തന്നെയ ആായിരിക്കും അവസ്ഥ
പിന്ന അവസ്ഥ മഴക്കാലം തീർന്നാ പിന്നെ ചൂട് കാലം വന്ന ാലും പിന്ന വേർത്ത് ചൂടായി പിന്നെ അങ്ങനെ വേറെ വേറെ അ സുഖങ്ങളാവും
ആഹ അ ശ ാണ് ചൂട് വന്നഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ആയിരിക്കും തണുപ്പ അതെ ഓരോരോ കാലത്തിനും ഓരോരോ പ്രശ ണ്ടല്ലേ ശെരിക്കും അതെ ഈ തണുപ്പ് വെര്ന്ന സമയത്ത് കൂട്തലായിട്ട് തണുപ്പ് വെര്ന്ന സമയത്ത് ചെവിയടപ്പ്
ആഹ് ഇപ്പൊ ഉം തണുപ്പ് പിടിച്ച് തൊണ്ടവേദന ചൊമ ഒക്കെയായിട്ട്
ശരീരത്തെ അത് സാരവായി
ആഹ് അതെ അതെ ഇപ്പൊ ഹോസ്പിറ്റൽലൊക്കെ പോയിണ്ടെങ്കി ഇതന്നല്ലേ അങ്ങനെ പോയി നിക്കാനും വയ്യ അവ്ട്ന്നും പകരും അസുഖം ചികി സിക്കാൻ പോയാല് അവിടുന്നും അസുഖം ഇങ്ങട് കൊണ്ടുന്ന് വേടിക്കേണ്ടി വെരും
അതെ ആശുപത്രികളില് ഇപ്പൊ ഭയങ്കര തെരക്കും ആണ്
ആഹ് അതെ
രോഗങ്ങള് കൂടുതലായതോണ്ട് ആശുപത്രികളിലെല്ലാം തന്നെ വ വളരെ തെരക്കും ആണ് ഈ തെരക്ക് പിടിച്ച സ്ഥലത്തേക്ക് നമ്മള്
ആഹ് അങ്ങട്ട് ചെല്ലുമ്പോ ആഹ് അവിട്ന്ന് ഇങ്ങട് വേ
ആഹ് അതെ അത്കൊണ്ട് നമ്മള് മാക്സിമം നമ്മള് ചെറി ചെറിയ ചെറിയ രോഗ
പോവാതിരിക്കാ വീട്ടിലന്നെ വീട്ടിലന്നെ എന്തെങ്കിലൊക്കെ മര്ന്നും തും ചികിൽസ് ഇതൊക്കെയായിട്ട് അങ്ങനെ
ആഹ് ഈ നമ്മള് ചെറിയ ചെറിയ ആഹ് ഒറ്റമൂലികളൊക്കെ ഉണ്ടാവല്ലോ ഈ ചുക്ക് ചുക്ക് കാപ്പി ഇട്ടിട്ട് കുടിക്കോ ഈ തൊണ്ടവേദനയെല്ലാം ചെല ആൾ ക്കാരിക്ക് തൊണ്ടവേദന വെരാറുണ്ടല്ലോ ഏഹ് നമ്മള് ഇൻഫെക്ഷനാവുന്ന സമയത്ത് ഏഹ് നമ്മളെ ടോൺസിലെ ടോൺസിൽസില് വന്നി ട്ട് ഇൻഫെക്ഷനാവുന്ന സമയത്ത് വെരുവല്ലോ അതിനെല്ലാം നമ്മള് ഈ ഏഹ് എന്തെങ്കിലു ഉപ്പ് വെള്ളം ഇട്ട് ഈ തൊണ്ട കൊപ്ളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആഹ് അതെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു ചെയ്താണ് കൊറച്ചുകൂടി നല്ലത്
ട്ച്ചാ മതി
ആഹ് അതെ അതാണ് കൊറച്ചും കൂടി നല്ലത്. കാരണം നമ്മള് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വേറെ രോഗങ്ങള് കൊണ്ട് വരുന്നതിനേക്കാളും നല്ലത് അത് നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലൊക്കെ ചെയ്യ്ന്നതാണ് അതെ നമ അത്യാവശ്യം കൊറച്ച് ഒറ്റമൂലികളൊക്കെ അറി എങ്കിൽ അത് തന്നെയാണ് നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവല്ലോ
ആഹ് അതന്നെ തുളസി പനിക്കൂർക്ക അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ ഉം പിന്നെ ആവി പിടിക്ക കുറച്ചൊക്കെ കുട്ടികളൊക്കെണ്ട് ആവി പിടിക്കലൊക്കെ ചെയ്താ
കിക്കു ന്നതൊക്കെ എല്ലാരും മെഷീനൊക്കെ എല്ലാരും ഉണ്ടല്ലോ വീട്ടില് അല്ലെങ്കിലും അതെ അല്ലെങ്കിൽ നമുക്ക് കൊറച്ചൊന്ന് വെള്ളം ചൂട ആക്കി ട്ട ഒരു പൊതപ്പു
ആഹ് അങ്ങനെ ചെയ്താമതി പൊറത്തേല ഹോസ്പിറ്റലിൽ ഒന്നും പോയി ചെയ്യേണ്ട ആവശ്യല്ല ആവി പിടിക്കൽന് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ ചെയ്യ
തന്നെ ചെയഞ്ഞാൽ നല്ലത് അതാകുമ്പോ നമുൊ അണുവിമുക്ത ആക്കുകയും ചെയ്യേണ്ട അവിടെയാുന്ന സമയത്ത് തണുവി മുക്ത ആക്കിട്ടാണല്ലോ നമുക്ക് ഓരോരോ പ്രാവശ്യം ചെയ്തു തെരുന്നെ ഇതാ നമ്മുടെ വീട്ടിൽ ഇതിൽ ആകുമ്പോ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ആൾക്കാരല്ലേ ഒള്ളൂ, അപ്പൊ ഓരോരോ ആൾക്കാരും ചെയ്യുന്ന സമയത്ത്.
മായി ഇടപഴകിട്ടൊക്കെ അസുഖങ്ങൾ കൂടുക ആഹ്.
അപ്പൊ ഏറ്റവും നല്ലത് നമ്മളെ വീ വീട്ടിൽ തന്നെ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത ഒറ്റമൂലികളോ അല്ലെങ്കിൽ ചെറിയ പൊടി. കൈകളൊക്കെ ചെയ്തിട്ട് നിക്കുന്നതാണ്. ഏറ്റവും നല്ലത് അതെ കൊറച്ച് ഫലപ്രദവും അത്. അത് തന്നെയായിരിക്കും നമ്മള് കൊറെ. ഈ ഏഹ് മര്ന്ന്കള് കഴിച്ചിട്ട് കാര്
ആഹ് ആ വീട്ട്ല് പിന്നെ അത്യാവശ്യം നമ്മൾ കൊറച്ചൊക്കെ അ താക് ക്കണം നല്ല മര്ന്ന്കളും താെളസി അതും ഇതൊക്കെ കുഴ്ച്ച്ട്ട് ചെടികളൊക്കെണ്ടാക്കാേ ചെടികളൊക്കെണ്ടാക്കാ ഇഷ്ടണ്ടോ
ന്നാലും വീട്ട്ലത്യാവശ്യം ഔഷധങ്ങളെ ക്കെ ഇണ്ട് പനിക്കൂർക്കീണ്ട് തുളസീ ണ്ട് വെറ്റില ഇണ്ട് അത്യാവശ്യ ഔഷധങ്ങളൊക്കെ വീട്ട് തന്നെയ്ണ്ട് അതെ അതെ
അതൊക്കെ നമ്മളെ വീട്ട്ല് അത്യാവശ്യാണ് വീട്ട്ലെന്തായാലും നിർബന്ധായ് ട്ട് നമ്മള് കുട്ട്യേളൊക്കെ ചെറ്യേ കുട്ട്യേളൊക്കെള്ള വീട്ട്ല് എന്തായാലും അതൊ
ആഹ് അത്യാവശ്യ അത് തുളസിയെല്ലാം നമുക്ക് തുളസി അതുപോലെ തന്നെ ഈ ഏ മുയൽസെവിയൻ ചെടിയെല്ലൊം ണ്ടല്ലോ ഏഹ് ന നൊച്ചിന്നെല്ലാം പറയ്ന്നെ എല്ലാം അതെല്ലാം നമ്ക്ക് ഏഹ് ആവിയെല്ലാം പിടി ക്കാം വേണ്ടി പറ്റ്ന്നതാണ് നമ്ക്ക് ഈ കബക്കെട്ടും കാര്യങ്ങളൊക്കെണ്ടാവ്ന്ന സമയത്ത് ആവി പിടി ച്ചയ്ഞ്ഞിട്ട്ണ്ടെങ്കില് അതിനെല്ല ഒരു ബ സുഖുണ്ടാവും അപ്പോ അതൊക്കെ നമ്മളെ വീ ത്തിലേ പ്ര പ്രത്യേകിച്ച് കുട്ടികൾള്ള വീട്ടില് ആ വെക്കണം അതെന്നെ ഇത് നമ്മള് ബാക്കി ചെടികളൊ ക്കെ ഇണ്ടാക്കുന്നത് നമ്മള് ഭംഗിക്ക് വേണ്ടി
ആഹ് ആ അതും വേണം കൊർച്ചൊക്കെ ഭംഗിക്കാ ഭംഗിക്കുള്ളതും കൊർച്ചൊക്കെ വേണോ ആ നല്ല നല്ല പൂക്കളൊക്കെള്ള ശടി നമുക്കൊരു നല്ല പോസിറ്റീവ് എനർജി കിട്ടും ട്ടോല്ലോ
ആഹ് അത് ശരി അത് ശരിയാ ആ പൂക്കള് കാണുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം വരന്ന് പറയാ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടിട്ട് അ മനസ്സിൻ്റെ ആരോഗ്യത്തെ
ആ വേണ്ടിട്ട് നമ്മൾ നല്ല നല്ല ചെടികളൊക്കെ പൂക്കളും രണ്ടും വേണല്ലോ
അത് ശരീരത്തിന്റെറെ ആരോഗ്യത്തിന് വേണ്ടിട്ട് കുറച്ച് ഔഷധ സസ്യങ്ങൾ വേണം ശരിയാണ് പിന്നെ വേറെന്തതുണ്ട് വിശേഷങ്ങള് കുറേ രോഗങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ
ആഹ ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകന്ന് മഴയൊക്കെ ചെറുതായിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ടൊക്കെ മഴ കുറവാ
ആ് അതെ ഇവിടെ ഇ
ആഹ് പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടാവും അപ്പൊ എന്നന്നലൊക്കെ ആയിട്ട് മഴ കൊറ വളരെ കുറവാ
ആ് പണ്ടൊക്കെ എന്തായിുന്ന അല്ലെ നമ്മളുടെ സ്കൂളിൽ പോകുന്ന കാലങ്ങളിലാണെങ്കില് മഴയെല്ലാം നക്കാണ്ട്
നിിക്കാ ആകെ നനഞ്ഞ സ്കൂള എത്തുമ്പോ തന്നെ ആകെ നനഞ്ഞ് കുളിച്ച് അവിടെ എത്തും തിരിച്ച് വരവു അങ്ങനെതനെ പിന്നെ അതൊക്കെ നനയണതൊക്കെ ഒരു രസായിരുന്നു
ആ അതെ ശരിയാന്ന് പക്ഷെ ആ മഴ നനഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലിരിക്കാം
പറ്റാത്ത അവസ്ഥ അത് പിന്നെ കൊടന്നനിയും വിചാരിച്ചിട്ട് മ മഴ കൊണ്ടുപോയിട്ട് അത്ര പ്രക്ഷ കൊട കൊട നനയും വിചാരിക്കൂ ഉ കൊടനരത്തിന് ബാഗി വെക്കാൻ വിജാചിട്ട് നനഞ്ഞു പോവും
ആ പിന്നെ കൊട വേറരു കാര്യണ്ട് കൊട നമ്മൾ കൊണ്ട് പോം എന്നിട്ട് കുട അവിടെ തന്നെ മറന്ന് വെച്ചിട്ട് വരും എത്രയോ കുടകൾ അതുപോലെ അതെ എത്രയോ കുടകൾ നമ്മൾ അവിടെ മറന്നിട്ടുണ്ടല്ലേ അതെല്ല കാലം പക്ഷെ ഇപ്പത്തെ കുട്ടേക്ക് കുട വാങ്ങിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കുട നനേ ഇ ലൂല്ല കാരണം നമ്മള് ഒന്നില്ലെങ്കിൽ നമ്മള് ആ അതെ നമ്മള വാഹനത്തില്ലേ വിടുന്നത് അതെ പിന്നെ ഒരു അതെ പിന്നെ അവർക്കൊര് ആഗ്രഹത്തിന് വേണ്ടിട്ട് നമ്മൾ കുടയും ബാഗ എല്ലാം മേടിച്ചു കൊടുക്കും ബാഗ് പിന്നെയും നമുക്ക് ഉപയോഗമുണ്ട് ണ്ടവും കൊടയൊക്കെ ഇപ്പ മഴയില്ലാത്ത കൊണ്ട് കൊടയൊ ഭയങ്കര ബുദ്ധിമുട്ട നമ്മൾ വാങ്ങിച്ച് കൊടുത്താൽ അത് ഉപയോഗിക്ക
ആ അതെ എന്നാലും അവർക്ക് പുതിയത് വേണല്ലോ എല്ലാ വർഷവും പുതിയത് വേണല്ലോ
ചേർക്കുന്ന സമയത്ത് അവ ഇന്ന് രാ അല്ലേ പുതിയ കുട പുതിയ ബാഗ് പിന്നെ പുതിയ ബോക് സെ ല്ലവരിക്കും ഒരു അവർക്കൊ പുതിയ അനുഭവാണ് ആണല്ലോരെ സംബന്ധിച്ചടുത്തോളം അതൊരു പുതിയ അനു ഗോവാ
ആഹ ആഹ ആഹ
അവർക്ക്തൊക്കെ ആവശ്യയിരിക്കും പക്ഷെ എന്തായ നമ്മള് അന്നത്തെ അതുപോലെ അന്ന് നമുക്ക് ഇതൊന്നും കിട്ടാനില്ല അത അന്നാലും നമ്മുക്കൊരു ആവേശണ്ടായിരുന്നു ആ മഴയെല്ലാം നനഞ്ഞിട്ട് നമ്മൾ ആ സ്കൂളിലെല്ലാം പോകുന്നത് ഒരു
ആഹ ഒരു രസാണ് അതെ അതെ
ഓർമ്മയുണ്ട് നമ്മളെ എല്ലാം പഠിക്കുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചാറൽ അടിച്ചിട്ട് നമുക്ക് ലാസ്റ്റത്തെ പീരീഡ എല്ലാം ആകുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഈ മഴ കൂടുതലായിട്ട് വരുന്നുണ്ടാവാ ആ സമയത്ത് ക്ലാസ് നട
ഉം ഉം പിന്നെ അന്ന് ക്കെ ഓ ഓടൊക്കെ വെച്ച സ്കൂളല്ലേ അന്ന്പ്പോ ഇടിം മിന്നൊക്കെ വരുമ്പോ പേടിയാവും
ആഹ് പേടിയാവോം ചെയ്യും അത് മാത്രല്ല മഴ കൂടുതലായി പെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒറ്റും ചെയ്യും ഓരോ ഓടല്ലേ അപ്പൊ ഈ ഓട്ടിന്റെ ഓരോരോ സൈഡന്ന് അതെ വെള്ളം ഒറ്റി ഒറ്റി വീഴയും ചെയ്യും അതെ എന്നിട്ട് എല്ലാവരും ഒതുങ്ങിയിരിക്കും നമ്മ നമ്മൾറിയും
എല്ലാം നനയോ മഴക്കാലത്ത് ഫുള്ള് ബുക്ക് എഴുതിയത് വരെ നന ഞ്ഞ് കുതിർന്ന് ട്ട പോവ കൊടണ്ടന്ന് വെച്ച നമ്മടെ ബാഗും ബുക്കൊക്കെ നനിയല്ലോ നടന്നു പോകുമ്പോളാ
പിന്നെ എന്താ വച്ചാ ആ നമ്മള് മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ബുക്കിന്റെ കോലല്ലോ ഒരു ഒരു കോലോവും കാരണം ഈ വെള്ളോക്കെ നനഞ്ഞ് അത് ഇങ്ങനെ ചുരുണ്ട് ചുരു
ഇതായിണ്ടാവും ന്നിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ചോണക്ക
അതെ അത് അത്രയും നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നവര്ക്ക് മാത്രേ വർഷാവസാനം വരെ ആ ബുക്ക് നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ അതെ അല്ലെങ്കിൽ ഒന്നും ബു
ഫസ്റ്റില് പോണ സമയത്ത് സ്കൂളിൽ പോണ സമയത്ത് മാത്രം നല്ല വൃത്തിക്കൊക്കെ ഇണ്ടാ ബുക്കും ബാഗും അത് കഴി ആ ഒര ഒരാഴ്ചക്കെ ക കൂടിയ ഒരാഴ്ചൊക്കെ ഇണ്ടാവും അത് കഴിയുമ്പോ ബാഗൊക്കെ ഒരു
ആഹ് പക്ഷെ ഇപ്പത്തെ കുട്ടികളെ എല്ലാം സംബന്ധിച്ചിടത്ത ത്തോളം അവർക്കി ബുക്ക് വൃത്തിയായി വയ്ക്ക എന്നുള്ളത് അവിടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കു ക്കുന്ന ഒരു കാര്യ നമ്മളെ സമയത്തൊന്നും അങ്ങനെ ബുക്കും കൊണ്ടു പോവാ വരിക എന്നുള്ളൊരു കാര്യേ
ആഹ്
പ്പത്തെ കുട്ട ട്ടികളെല്ലാം ബുക്ക് അവര് കറക്റ്റ് ആയിട്ട് നോക്കും ഏ ബുക്ക് വൃത്തിയുണ്ടോ ബുക്ക് എഴുത്ത് വൃത്തിയുണ്ടോ എല്ലാ കാര്യവും അതെ എല്ലാ കാര്യം അവര് നല്ല വൃത്തിക്ക് നോക്കു ന്ന്ണ്ട് നമ്മളെ നമ്മള പോലെല്ല അത് കൊ ച്ചൂടി നല്ലതാണ് വൃത്തിക്ക് കുട്ടികളിപ്പോ തന്നെ ശീല ച്ച് തൊടങ്ങല്ലോ ആൺകട്ടികളാണങ്കിലും പെൺകു ട്ടികളാണെങ്കിലും ഒരുപോല ശീലി
ആഹ അതെ അതെ ശീലിച്ചോട
ഞാന് ഒന്ന് കട്ടീതിട്ട് വിളിക്കാമേ
ആ ഓ ശരി ന്നാ ആ